ഓ ആ കേക്കാം കേക്കാം എന്തൊക്കെണ്ട് വിശേഷങ്ങള്
ആഹ് ഇന്ന്നല്ല സന്തോഷള്ള ദിവസവയിരുന്നു
എന്താണ് ഇത്ര സന്തോഷം
നമ്മക്ക് പൈപ്പിലൊക്കെ വെള്ളം വന്ന്
ആണോ കൊറെേ നാളോണ്ട് ഇതില്ലാതിരുന്ന തോന്നുല്ലോ സന്തോഷം കണ്ടിട്ട്
പിന്നകം വെച്ച് ഇന്നലെ തൊട്ട് വന്നു വന്ന് ഭയങ്കര സന്തോഷം
ഓ അന്നേരം ഇന്നട്ട് നിങ്ങള് വെള്ളം ഇല്ലാത്തപ്പോ എങ്ങനെ ആയിരുന്നു പൈസ കൊടുത്തൊക്കെ വേടിക്കോ
പൈസ കൊടുത്ത് വേടിക്കും പിന്നെ മഴ വെള്ളം പിടിച്ച് യൂസിയ്യും
ഓ അങ്ങനെയൊക്കെ ആയിരുന്നു ഓ എന്തായാലും നല്ല കാര്യോ നല്ല വെള്ളം വന്നന്ന് കേട്ടപ്പം തന്നെ ഒരു സന്തോഷം അതാണ് ആ അല്ല നമുക്ക് വെള്ളം ഒരു ആറു മാസം വെള്ളം ഇല്ലാതിരുന്ന് പിന്നെ അത് കിട്ടിയന്ന് കേൾക്കുമ്പോം തന്നെ ഒരു സന്തോഷ അപ്പൊ നിങ്ങടെ അവസ്ഥ എന്തു ആയിരിക്കും
അതാണ് വന്ന ഇന്ന്സന്തോഷം വെള്ളം കണ്ടപ്പോ തന്നെ സന്തോഷായി
സത്യ നമ്മള് വീട്ടിലേക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പൈസ കൊടുത്ത് ത്ത് വെള്ളം മേടിക്കാന്ന് പറഞ്ഞാൽ അതുപോലൊരു
ഇപ്പ നമ്മള് ഒരു ഒരു ടാങ്ക് വാങ്ങിച്ചാൽ തന്നെ എത്ര ദിവസ പങ്കിടുക്കായി ആഹ്
തുണിയും കഴിയ കുളിച്ചേ മൂന്നാര് പേരുള്ള വീടാണെങ്കിൽ ആ തീരും ഉം
മറുപടി വീണ്ടും അടിക്കാൻ പൈസ വേണ്ടെ
ആഹാ ഓ സത്യാണത് വീട്ടില് വെഷമം അല്ലെ ഉം വെള്ളം ടിക്ക്ന്ന് വേടിച്ചിട്ട് ആഹ് ഇനിയിപ്പ വെള്ളം എന്നും കാണോന്ന് വിചാരിക്ക
ആഹ് ചോറൊക്ക കഴ്ച്ചൊ
ഉം ചോറൊക്ക കഴ്ച്ച് ഇന്നെന്ത ചോറ് കഴ്ച്ചൊ
ചോറ് കഴിച്ച് ആഹ് മീനൊന്നും കിട്ടീല്ല
ആണൊ നമ്മക്ക് ഇന്ന് നത്തോലി മീൻ
നത്തോലിയൊ ആഹ് രാവിലെ അവടെ കൊണ്ട് ഇവടെ നടെ അപ്പർത്ത അവടെ മീൻ വന്നായ്ര്ന്ന് പോയില്ലാര്ന്ന് കെടക്കായിര്ന്ന്
ഓഹ് നമുക്ക് ഞങ്ങള് നമുക്ക് രാവിലെ മീൻകാരം കൊണ്ടുവരും അങ്ങനെ മേടിച്ചു അല്ലെങ്കി ഞങ്ങള് ചെ പ്പഴൊക്കെ ഇങ്ങനെ അട്ത്തൊര് മാർക്കറ്റുണ്ട് കൊറച്ച് പോണം ഉച്ച സമയത്തണവടെ ആഹ് ആഹ് പോയി വേടിച്ച എല്ലാ ആഹ് രണ്ടൂന്ന്സത്തേക്ക് രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി വേടിക്ക നല്ല മീനൊക്ക കിട്ടുവടെ ഉം അതുപോലെ പച്ചക്കറി ആയാലും അവടെ
ആഹ് വയറ്ബ്
ഉം
പിന്നെ ആഹ് ചായ കുടിക്ക സമയായി അല്ലെ
ഉം ആണ് ആണ് ഇന്നെന്ത ചായക്ക് എന്തേലും സ്പെഷ്യല് ഇണ്ടാ
ചായക്ക് ഇന്ന് ഒന്നും ഒന്ന് വെക്ക്ന്നില്ല എന്തെങ്കിലും അവയ് മോ ഇവടയില്ല എവടെ പൊറത്ത്ങ്ങോട്ടവടെ പോയി പിന്ന ആവാൻ വ വരുമ്പൊ ഒര് നേരാവും
ആഹ് ആഹ് ആഹ് അവരിപ്പം ആ കുട്ടീകൾക്കിപ്പഴെ കെട്ടി ഫുട്ബോളിന്റെ സമയല്ലെ ആഹ് ആഹ്
കൂട്ടുകാര വന്ന് വിളിച്ചൊണ്ടൊയ് മീൻ വേടിക്കാനാന്നു പർഞ്ഞു
ഊം ഉം ഓഹ് ഹോ അങ്ങനെ പോയേക്കുന്നാ
കാ ഇവടെ കരിച്ചാറ്ന്ന് പറ അ മല ആഹ് അവടെ ഒരാ സ്ഥലത്ത് ഇപ്പൊ കരിമീന് കഴിഞ്ഞാഴ്ച പുടി ച്ചോണ്ട് വന്നു അപ്പൊ ഇവടെ കഴിക്കാത്തതോണ്ട് ആഹ് കൂട്ടുകാരനെന്നെ തിരിച്ച് കൊട്ത്തു. ഞാ പറഞ്ഞു കരിമീനൊക്ക നമ്മുക്ക് കഴിക്കായിരുന്നല്ലോ. അത് വെലയുള്ള മീനല്ലെ
ആഹ്ഹാ അയ്യൊ എന്തൊരു വെലേയ കരിമീനൊന്നും ഇപ്പ കിട്ടാനെ ഇല്ല.
ഞാ പറയി ഇന്ന് പിടിക്കണേ കൊടുക്കണ്ട നമ്മക്ക് കൊണ്ടവാന്ന് പറഞ്ഞു.
ആഹ് ആഹ് അങ്ങനെ കരിമീനൊക്ക ഇപ്പൊ കായൽലല്ലെ ഉള്ള്.
ആഹ് അവിടന്ന് വെള്ളങ്കെ ആഹ് ഈ വള ത്ത് സ്ഥലത്തൂന്ന് ഈ വെള്ളം പൊങ്ങുമ്പൊ ചെറിയ ചെറിയ തോട്ടിലൊക്കെ ഇങ്ങ് വരോന്ന് ആഹ് അങ്ങനെ പിടിക്കുന്നാണ് പറഞ്ഞത്.
പൊരി മഴെ
ഓഹ് വെള്ളം കേറുമ്പൊ ഈ ചെറിയ കായ ഏഹ് തോട്ടിലൊക്ക വരോന്ന്
ഉം
ആഹ് ഈ വളത്ത്ന്നവരട്ത്ത് ഇത്
ആഹ് അത് പണ്ട് ഞങ്ങള് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്തേ ഈ മഴ സമയാവുമ്പോ റോഡീ കൂടെ മീന്ങ്ങനെ ഒഴുകിഴുകി വരും. അപ്പഴ് പറയും ഈ ഉം പിന്നെ നമ്മൾ തമിഴ്നാ ട്ട് കൊറച്ചാള് താമസിച്ചിരുന്ന് ആഹ് സമയത്ത് അ പ്പം അവിടെങ്ങനെ മഴയൊന്നുല്ല നമ്മുടെ കേരളത്തിലെ കണക്കുള്ള മഴയൊന്നുല്ല അവടെ
ഇല്ല ആഹ് ആഹ്
അപ്പഴ് ആൾക്കാരൊക്കെ പോയി പിടിക്കും ചെയ്തു അന്നെ ഉരുണ്ടുരുണ്ട് വരും അത് നല്ല മണ്ണുള്ള നല്ല കനത്ത മീൻ അപ്പ ആഹ് ഞങ്ങൾ കഴിച്ചിട്ടില്ല പക്ഷെ അവര് ക്കെ പോയി പെറുക്കുവായിരുന്നു അപ്പൊ അവര് പറയോയ് ഈ മഴേത്ത് വള ത്തുമീനൊക്കെണ്ടല്ലേ അവടെ വെള്ളം കേറുമ്പം അത് ഒഴുകി വരും ആഹ് അത് ഒഴുകി വരുന്നേ പറ അന്നേരം നമ്മള് താമസിക്കുന്ന അന്റെ ഫ്രണ്ട് കൂടി ഇങ്ങനെ വെള്ളം ഈ മഴെത്ത്ങ്ങെനെ വെള്ളം ഒഴുകി പോവും. അഹ് ഭയങ്കര മഴ അഹ് ഭയങ്കര ഒല ഒഴുക്കലില്ല കുറെച്ചെ വെള്ളം ഒഴുകി പോവും ന്ന്ട്ട അയ്ന്റെ കൂടിത് ഒഴുകി വരും എന്നിട്ടാൾക്കാര് പുടിക്കും പക്ഷെ നമ്മള് അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാര് പറ പിടിച്ചോണ്ട് പോക്ന്നതൊക്കെ ഉം ഉം ഉം
ഇവിടീങ്ങനെ പറഞ്ഞ് കൊണ്ട് പോയി കഴിക്കാത്തത് കൊണ്ട് കൂ ഇത്ത പറഞ്ഞനെ തിരിച്ച് കൊടുത്തു ഞാൻ പറഞ്ഞ് എന്നീ കരി കരിമീനൊക്കെ ഭയങ്കര വെലയുള്ളതല്ലേ. കിട്ടണെങ്കി കൊണ്ട് വാന്നൊക്കെ പറഞ്ഞു
ഓ ആഹ് ചെലപ്പോം കൊണ്ടുവരും ഉം ആഹ് പച്ചക്കറി കൊറച്ചൊക്കെ നമ്മടെ വീട്ടിലുണ്ട് കുറച്ച് ആഹ് കൊറച്ചൊക്കെ കൃഷിയുണ്ട് അത്യാവശ്യക്കെണ്ട് ചീര മുരിങ്ങ പിന്നെ നമ്മടെ തൊട്ടപ്പറത്ത് വീട്ടില് അവർക്ക് ചീര കൃഷിയൊക്കെണ്ട് അവര് ഉം അർ ക്കുമ്പോഴൊക്കെ കൊണ്ട് തരും ചീരയൊന്നും നമ്മള് പൈസ കൊടുത്ത് വേടിക്കണ്ട എവിടുന്നേര കിട്ടും പിന്നെ മുരിങ്ങച്ചേരിക്കെ ആഹ് കിട്ടും മുരിങ്ങെ മുരിങ്ങേണ്ട് ആഹാ ഇ പ്പം ചക്കക്കുരുട്ടെയ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ക്കേടെ സീസണാകുമ്പോം ചക്കക്കുരു വിട്ട് ആഹ് നിങ്ങളങ്ങനെ വെച്ചിട്ടുണ്ടോ?
ആഹ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇവ്ടെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടാ ഞാൻ വെച്ച തരംരി ചീര ഇല ചവയ്ക്കുമ്പോ എന്താ പോലെ ഞാൻ കുരു മാത്രം പറക്കി തിന്നു
ആഹ് ഓ ചീരന്നെ ഇഷ്ടമല്ല
ആഹ് അത് ചവയ്ക്കുമ്പോ ഈ ഏലട ഒരു
ആഹഹാ എനിക്കിഷ്ടാ ആഹാ അതാ ആഹാ ആഹ് നമ്മള മന്നെരിങ്ങ ഇല്ല തോരം വെച്ചിട്ട് അതിന്റെ കൂടെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് വെക്കും അപ്പോഴും നല്ല ടേസ്റ്റാ
ആഹ് ഞാൻ ജോലിക്ക് പോണ അടുത്ത് അവിടുത്തെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു മുട്ടയും കൂടി എടുത്ത് ചീകി
ആക്ക് ചീകി നല്ല തോ നല്ല ട്രസ്റ്റ് ആണ് ആഹ് നല്ല തോന്ന വരണം എട്ടട്ടേ ആഹ് അങ്ങനെ ഒരു ദിവസം വെച്ചോണ ഉം അങ്ങനെ ചെയ്ത് നോക്കണം നല്ലതാ ഉം
പിന്നെ ജോലിയൊക്കെ
വേറെ ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാന ഇരിക്കുവായിരുന്നു ഇന്ന് മഴയൊന്നുമല്ല നല്ല വെയില ഉണ്ടായണ്ടേ എല്ലാം തുണിയെല്ലാം ഉണക്കെ ഉണക്കാനായാലും
ഇവിടെയും രണ്ട് മൂന്നു ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ല നല്ല വെയിലുണ്ട്
ആഹ് ഇനിയിപ്പ മഴ മാറിയന്നില്ല ഒന്ന് രണ്ട് ഒ ഒരാഴ്ച രണ്ടാഴ്ച കണ്ടിന്യൂ മഴയില്ലായിരുന്നോ
ആഹ് അതാ
ആഹ് അന്നിട്ടൊരു ഗ്യാപ്പ് വേണ്ടേ മഴക്കും ആഹ് ഇനി വെയ
മൂന്ന് ദിവസം വെയില ആയതു കൊണ്ട് എല്ലാരും വിചാരിക്കും മഴ തോന്നു കാണുന്നു
ആഹ് ആഹ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും മഴ തുടങ്ങും പക്ഷേ നമ്മുക്ക് മഴ നമുക്ക് ന്നും മഴ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ മഴയത്ത് വെള്ളം കയറുംല്ലേ ചില
വെള്ളങ്കരം ഭയങ്കര പാടുവാണ്
ആഹ് വെള്ളം കറി യട്ടെ എന്തെല്ലാം വീട് എല്ലാം ഒഴിഞ്ഞഞ് ആഹ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നല്ല പക്ഷെ നമ്മള് കേട്ടിട്ടുണ്ട് മഴയ സമയത്ത് വെള്ളം അത് കാരണം അവര് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു ആഹ് വിശന്ന് ആഹ് സാധനം എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു
ആഹ് എന്റെ ചേച്ചി താമസ ക്കുന്ന എടുത്തു ഇങ്ങനെ അവരെ ഒരു നില വരെ അവരെ വീട്ടിൽ വെള്ളം കേയറും
ഉം ഉം ഉം ഉം
അവരെല്ലാം രണ്ടാത്ത നെല സെൻസൈഡിലും അവിടെ ഇവിടെയൊക്കെയാണ് കയറിയിരിക്കുന്നത് മൊത്തം വെള്ളം കയറും എൻ്റെ ചേച്ചീടെ വീട്ടിൽ
ആഹ് ആഹ് ആഹ് അഹ്
അവര് വീടിന്റെ തൊട്ടടുത്തരു വലിയ ആറാണ് ഉം ഉം വയൽ വയലും പ്രദേശമാണ് ഇപ്പൊ താഴ് താഴ് എല്ലാം നല്ല നിരപ്പായ സ്ഥലണ്ട് പെട്ടെന്ന് വീട്ടിൽ കയറുമ്പള്ള
ഓ ആഹ് അങ്ങനെ തള്ളടത്ത് വീട് വെക്ക എന്താ ബുദ്ധിമുട്ട് മഴ പെയ്യുമ്പോഴേ ഉം സത് അവിടെങ്ങ് അവിടെ തന്നെ അങ്ങ് താമസിച്ചോണ്ട് പിന്നെവർക്ക്
ആഹ് അവര്പ്പ വർഷങ്ങൾ കൊണ്ട് അവര് ഇത് തന്നെ ആയി അതുകൊണ്ട് പിന്നെ അവർക്ക് അത് അന്റെ ഒരു വിഷമംന്നും ഇല്ല ഉം ശീലായീ എങ്ങോട്ട് പോവേന്നൂല്ല. അതിന്റെ മേല് രണ്ടാമത്തെ നെലേൽ കേറി എല്ലാരും ഇരിക്കും. പിന്നെ വെച്ച് കഴിയ്ക്കാനൊന്നും പറ്റൂല.
ഉം
ആരേങ്കിലും കൊണ്ടു കൊടുക് ക്കുവെങ്കീ എൽ കഴിക്കുക അല്ലാതെ അവർക്ക് വെച്ചൊണ്ടാക്കി കഴിക്കാനൊന്നും പറ്റ് താഴെ മൊത്തവും വെള്ളമാന്ന്
ആഹ് അഹ് അഹ് ആഹ് അത്രയും ബുദ്ധിമുട്ടാ
ഉം മഴ പെയ്യുവാ മഴ പെയ്യുമ്പോ ആറ് കര കവിഞ്ഞിങ്ങ് പാടശേഖരത്ത് കേറീ പിന്നെ
ത്തൊക്കെ വീടുകളുണ്ടോ?
വീട്ഷ് വീടുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. ഏഹ് ഇതാ ബുദ്ധിമുട്ട്.
ആഹ് ആഹ് അഹ് ആഹ്
ചേച്ചി വിളിക്കുമ്പ ഇങ്ങനെ കേറുമ്പം പോ പിന്നെ പോ ഇത് ഫോണില് കാണിച്ചു തരും ഞങ്ങളെ ഇരിക്കുന്ന കാ കാഴ്ചകളൊക്കെ കാണു വെന്നും പറഞ്ഞും കൊണ്ട്
ആഹ് അത്രയും ബുദ്ധിമുട്ടാ അന്നരം ആഹ് സാധനങ്ങളെല്ലാം നശിക്കത്തില്ലേ താഴത്
ഓ എൽ ല്ല അവര് അപ്പഴ് ഈ കരകവിഞ്ഞ് വരുന്നേനകം വെച്ച് അവരെല്ലാം മുകളിലാക്കും.
ഓ
മുറ്റ നല്ലവരെ വെള്ളം കേറും. കട്ടില് അതിന് മുന്നേയൊക്കെ കട്ടിലൊക്കെ എടുത്ത് മോളിലൊക്കെ വെയ്ക്കും.
മ് എന്നട്ട് ആ കെണറൊണ്ടെങ്കി ആ കെണറും എല്ലാമങ്ങ് വെള്ളം കൊണ്ടങ്ങ് നെറയുമല്ലോ ഈ അഴുക്ക് വെള്ളം കൊണ്ട്
ഇവര് ഈ കെണറില്ല പൈപ്പാണ്.
ആഹ് ആഹ് ആഹ് അല്ലേലും ഈ വയൽ പ്രദേശത്ത്
വയലില് ഈ പെട്ടെന്ന് ഒരു രണ്ട് മീ കുഴിച്ചാ മതി പെട്ടെന്ന് വെള്ളം കേറുന്നോണ്ട് ഇവര് അങ്ങനെ ചെയ്തില്ല.
ആ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം ശരി ഓക്കെ